ഹലോ ആഹ് കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട്
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചോ? മേല്ലേ കേൾക്കുന്നാ പോലെ.
ആണോ ഇപ്പൊ കേ
ആ ഇണ്ട്‌ ണ്ട്‌ ഭക്ഷണം കഴിച്ചില്ലേ ഞാനിവിടെ കാടാമ്പുഴ അടു ത്തായിട്ടാണ്. അല്ല മക്കള് ആഹ്‌ മക്കളോ ക്കെല്ലേ.
അല്ലാ ഞാൻ സ്റ്റുഡന്റാ.
അതെല്ലെ ഇപ്പ എന്താ പഠിക്കുന്നത്? അതെ അതങ്ങനാ ഡിഗ്രി ഇത് സൈക്കോളജി അല്ലേ.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
ആഹ്‌ അതങ്ങനെ മൂന്ന് ഇപ്പൊ നാല് വർഷം ആക്കില്ലേ ഡിഗ്രി ഒക്കെ ആഹ്‌. അല്ല. ഏ ഗവൺമെന്റിലാണ് പഠിക്കുന്നത്. ആ പ്രൈവ സ്റ്റേറ്റാവല്ലേ ആഹ്‌. അല്ല ഈ സൈക്കോളജി ഇൻട്രസ്റ്റ്ള്ളൊണ്ട് എടുത്തന്നെയാണോ?
ഇൻട്രസ്റ്റ് ഇല്ലോണ്ട് ഇൻട്രസ്റ്റ് വേറെ തന്നെയെണു ആ ബട്ട് എടുത്ത് കഴിഞ്ഞപ്പോ ഇൻട്രസ്റ്റ് ആയി.
അതെ എന്നാലും പഠിക്കണം. നല്ലതാണ്. കാരണം ഏഹ്‌ എല്ലാം മനസ്സിലാവുല്ലോ. ഒരാളുടെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ക്കാൻ കഴിയുള്ളൂ പിന്നെ ഒരാളെ നമുക്ക് നല്ല രീതിയില് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്താ പറയാ അയിനെ അയിന്റെ ഇതുണ്ടല്ലോ നമ്മള് ഏർ എന്തെരുന്നു. നന്നാക്കിപ്പോ ഞാന് ഈ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോ വീട്ടില് രണ്ട് മക്കളുണ്ട്. കുഞ്ഞു കുട്ടികളാണ് ജോലിയൊക്കെ ചെയ്തിരുന്ന ആളാരുന്നു പിന്നെ ഞാന് ഡി സി എ കഴിഞ്ഞിട്ട് പിന്നെ സാധാ റിസപ്ഷനിസ്റ്റ് ഒക്കെ ആയിട്ട് പോയി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഒന്നിനും പോണില്ല. അപ്പൊ കുട്ടികളായപ്പോ കുട്ടികൾ രണ്ടും ചെറുതാണ്. ഒന്ന് ഏ ഒന്നര വയസ്സ് ആഹ്. ഒന്ന് അത് യു കെ ജി. ലാണ്.
ആണോ.
അപ്പൊ അത് കഴിഞ്ഞപ്പോ ആർ വീട്ടിലിങ്ങനെ ഒതുങ്ങിപ്പോയി. ഇനിയിപ്പോ ഇത് കുട്ടി ചെറിയ മോളൊന്ന് ഏകദേശം വലുതായാല് എന്തായാലും ഇറങ്ങായിരിക്കും. ഇറങ്ങാതിരിക്കൂല. കാരണം നമ്മുക്ക് പെൺകുട്ടികൾ ഒതുങ്ങിപ്പോയാ ഒരു ഒതുങ്ങലായി.
ഉം ഹ അത് ശരിയാണ്
കാരണം എന്താ നമ്മുക്ക് എന്തെങ്കിലും ഒരു മെച്ചം വേണെന്നണ്ടെങ്കിൽ നമ്മൾ പുറ ലോകത്തി ഇറങ്ങണം പണ്ടായിരുന്നു ഈ ഉള്ളില ഒതിങ്ങി കൂടിയ കുട്ടികൾ കുട്ടികൾന്നല്ല നമ്മളപ്പോ നമ്മളെ അമ്മമാരൊക്കെ അങ്ങനൊണണ്ടോ അങ്ങനെ ആ ഒരു ഇതിലാണ് അവര് വളർന്നിട്ടുണ്ടായിരുന്നത്. പെൺകുട്ടികൾ കല്യാണം കഴിച്ച് കൊണ്ടന്നത് വീട്ടിലടുക്ക ക്ക ജോലി അടുക്കള ജോലിക്കാണെന്നുള്ള ഒരു ചിന്താഗതിയയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നു വിദ്യാഭ്യാസം വന്നപ്പോ മാറ്റങ്ങളും വന്നു കുട്ടികൾക്ക് പഠിക്കണംന്നുള്ള ഒരു വിദ്യാഭ്യാസ ഇതിൽക്ക് എത്തി. പഠിച്ചാല് എന്തെങ്കിലും നേടി നേടള്ളൂ എന്നുള്ള ആ ഒരു ത്തിലെത്തി അല്ലാ അപ്പൊ വീട്ടില് ആരൊക്കെ ഉണ്ട്.
വീട്ടില് എനിക്ക് മൂന്ന അനിയത്തിമാരും ഒരു അനിയനു
അതെ അനേത്തിന്മാര് എന്താ പഠിക്കണത്.
ഒരാൾ പ്ലസ് വൺ ഒരാൾ എൽ കെ ജി.. ല്
അ ചെറിയ കുട്ടികളല്ലേ ആഹ ഉമാക്ക് കൊറെ കഴിഞ്ഞിട്ടുണ്ടായതായിരിക്കുംല്ലേ കുട്ടികള്
ഇല്ല ഇല്ല ഉമ്മമാക്ക് അതികം ണ്ടായിരുന്നില്ല
ഉം ചിലപ്പോ എന്റെ പ്രായക്കെ ഇണ്ടാവുള്ളൂ.
ഇ
അല്ല എന്താ എങ്ങനെ ക്ലാസിനൊക്കെ ഇപ്പ എങ്ങനെ പോവാറ്.
ബസിന് പോവും.
ആ രാവിലെ രാവിലോട്ട് ഉച്ചവരാണ് ക്ളാസ് അതോ വൈകുന്നേരം വരെണ
വൈകീട്ട് വരാ ഞാനിവിടെ കടങ്ങാത്ത കൊണ്ട് അറിയോ
ആഹ അയാ നമ്മളെ ഗേട് കോളേജ് അല്ല
ബാഫക്കി അറിയോ ബാഫക്കി വുമൻസ് കോളേജ്.
ആ അല്ല ഒരു ഗേഡ് കോളേജ്ല്ലേ പുത്തനത്താണി ള്ളേ
ഔടെ അതല്ല
അവിടാ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു.
സി പി ഐയിലാണ
സി പി ഐ അങ്ങനല്ല ഗൈഡ് കോളേജ് പുത്തനത്താണി ണി നമ്മളെ സ്റ്റാൻഡിന്റെ ബാക്കിലായിട്ട് അവിടെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന ഡിഗ്രി പി എ സോഷ്യോളജി ഉം അവരെ ട്രൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ
എനിക്കറിയൂല ഞാനവിടെ കടങ്ങാത്ത കൊണ്ട് വുമൻസ് കോളേജിലാ പഠിക്കണേ
ഉപ്പ്നാട്ടിലുള്ള ആളല്ലേ
വാപ്പ നാട്ടിലുള്ളതാ
ഉം
ആ രാവിലെ ഫുഡ് സ കൊണ്ടാവാനായിരിക്കൂലേ ഉം പിന്നെ അല്ല അനീയത്തിമാരൊക്കെ എങ്ങന അവരൊക്കെ നന്നായി പഠിക്കോ ഉം അല്ല ഇപ്പൊ ഇനി ഈ സൈക്കോളജി കഴിഞ്ഞിട്ട് എന്താ ഇപ്പ പ്ലാനിങ് അടുത്ത പ്ലാനിങ് എന്താ
എം എസ് സി, എം എസ് സി എടുക്കണം
എന്നാ എവി എവിടാ പഠിച്ചിട്ടുണ്ടായിരുന്നത്
അത് ഞാൻ പെരിന്തൽമണ്ണ
ആ ഗവൺമെന്റിലാണോ ആഹ് ആഹ് എന്നെ കാ അല്ലാതെ നമ്മുക്ക് വീട്ടിലെ പണിയെടുത്തിട്ടന്നെ ഒരു കാര്യം കിട്ടാൻ ഇല്ല അതിപ്പോ ഇന്നിപ്പോ ഞാന് ഞങ്ങടെ ഒരു അയൽവാസി കുട്ടിയുണ്ട് അതിനെ കുറചൊരു സാമ്പത്തികായിട്ട് പിന്നോക്ക ഉള്ള ഒരാൾക്കാരാണ് അപ്പൊ അവര് എന്റെ മോള്ടെ ഒരു പ്രായമുള്ള കുട്ടിയാണ് അവിടെള്ളത് അപ്പൊ ഈ പ്രാവശ്യം ഇന്റെ മോള ഞാൻ എൽ കെ ജി ചേർത്തു ഓര കുട്ടീനെ എൽ കെ ജി ചേർത്തില്ല അവര് പറഞ്ഞു എന്താ പൈസന്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ ചേർത്തിട്ടില്ലന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ ഞാനൊ മിണ്ടീല പിന്നെ എന്നോട് പറഞ്ഞു എന്താ പ അത്ര പഠിച്ചിട്ട് ഇപ്പ എന്താ പെൺകുട്ടിയല്ലേ എന്താ ആരാന്റെ വീട്ടിൽ പോയിട്ട് അടുക്കള പണിയെടുക്കണ പെൺകുട്ടികള് പഠിച്ചിട്ട്പ്പന്താന്നു ഞാൻ അത് അത്ഭു തായിപ്പോയി കാരണം എന്താ വച്ചാ നമ്മള് തന്നെ നമ്മളെ കുട്ടികളുടെ ഭാവി നമ്മൾ തീരുമാനിക്കാൻ പാടില്ല
ഉം
കാരണം എന്താ പഠിപ്പി ട്ട് പഠിച്ചിട്ട് നല്ല നെലേല്
രീതിക്കെ തന്നെ അങ്ങനെ പറയുമ്പോ ഭയങ്കരായിട്ട് തായി
എന്താച്ചാല് പഠിച്ചാലേ നമുക്ക് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒള്ളൂ ആ ചിന്ത മക്കളിൽ എത്തിക്കണം ആ പ്പൊ ഞാൻ എപ്പഴും ഇന്റെ മക്കൾക്ക് ഇന്റെ മനസില് എന്താച്ചാല് എന്തെങ്കിലും പഠിച്ച് വെല്ല്യെ ഡോക്ടറും എഞ്ചിനീയറും ഒന്നും ആവണംന്നില്ല അ ഞാൻ പറീണത് ചെറിയ രീതി ക്കെന്തെങ്കിലുംന്ന് വേണം അല്ലാതെ നമുക്ക് കിട്ടീട്ട് ആഹ് ഇല്ല ത്താവിന്റെ അടിമായിട്ട് ജീവിച്ചിട്ടുന്നുരു കാര്യുല്ല ക്ഷെ ഇന്നത്തെ കാൽത്തെ പെൺകുട്ടികളേ അങ്ങനെ കിട്ടുല്ലേ ട്ടോ ഭർത്താവിന്റെ അടിമായിട്ടൊന്നും
ഇങ്ങള കല്യാണം കഴിഞ്ഞിട്ട് എത്രായി
കല്യാണം കഴിഞ്ഞിട്ട് പ്പോ ആറാമത്തെ വർഷം ആയിത്തൊടങ്ങി അഗസ്റ്റില് ക്യാവുമ്പോ ഏഴു വർഷം വരുന്നത് ഏഴു വർഷം ഏഴു വർഷം ആറ് വർഷൊക്കെ കഴിഞ്ഞു
ഉം
കല്യാണം കഴിഞ്ഞരു ആ സമയ ത്തൊക്കെഞാ ജോലി ക്ക് പോയിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടും ഇവിടുന്നും ജോലിക്ക് പോയിരുന്നു പുത്തനത്താണിലില്ലേ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കല്യാണ സമയത്തൊക്കെ പിന്നെ അവിട്ന്ന് ഏ എറെ പ്രഗ്നന്റ് ആയപ്പോ ഞാൻ എറങ്ങി ജോലിയൊക്കെ നിർ ഉ പിന്നേ ആ എന്റെ വീട് കോട്ടക്കലാണ് അപ്പ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെയ്തു ഉം ഉം പിന്നെ ആ ഫസ്റ്റ് പ്രഗ്നൻസീല് ഹേ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ ആബോഷ് നായി പോയി ആ കുട്ടി രണ്ടാമത്തതാണ് മൂത്ത മോൾ ഇപ്പള്ളത് അപ്പൊ അങ്ങനെ ആ സമയത്ത് ഏ രണ്ടാമത് പിന്നെ കോറെ കഴിഞ്ഞിട്ടെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇണ്ടായത് അപ്പൊ ആ സമയത്ത് വെർ തേ വി അബോഷനോക്കായി വെർതെ വീട്ടിലിരിന്ന് ഇട്ട് ഞാന് കോട്ടക്കല് റിലേ ഏ ഇതില് ന്ന് പറയുന്ന ഒരു ഷോപ്പില് വർക്കെയ്തിട്ടുണ്ടായിരുന്നു കൊഴ്പ്പൊന്നുല്ലാതെ പിന്നെ അയിന്റെ എടേല് അവിടുന്ന് പ്രഗ്നന്റ് ആയ സമയത്ത പിന്നെ ഇറങ്ങീര്ന്നത് പിന്നെ ജോലിക്കേ പോയ്ട്ടി ഒന്നിനും പോയിട്ടില്ല ഒരു ജോലിക്കും ഞാൻ പോയിട്ടില്ല ഇനിയെറങ്ങണം ഇനീ മോണ്ടി സോറി കോഴ്സിൽ ചേരാന്നുള്ളരു പ്ലാനിങ് ആണ് കാരണം ന്താച്ചാ ഇവരെ വെച്ചിട്ട് എനിക്ക് പറ്റുന്ന ഒരു ജോലിയരുന്നു ടീ ചോയിസാണ് കാരണം ഇവർക്ക് സ്കൂൾ ഓഫ്ള്ള സുഖായിട്ട് നമ്മുക്കും അവരെ കൂടെ ഇരിക്കാൻ പറ്റിയരു ജോലിപ്പ അതേ ഉള്ളൂ അപ്പൊ അതെങ്ങനെങ്കിലും ഏർ എഴുതി പഠിക്കണംന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഉറപ്പൊന്നായിട്ടില്ല കോട്ടക്കൽ തന്നെ ഉണ്ടല്ലോ ഒരു ഉ ഒരു കോഴ്സ് ഒരു സെന്റർ ഉണ്ട് കോട്ടക്കിലും പത്തനത്താണി ണ്ടത് അപ്പൊ അവിടെ പോയിട്ട് പഠിക്കണംന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അല്ല ഏഹ ഉമ്മ ഹ വീട്ടില് കുടുംബിനിയായിട്ടന്നെ ല്ലേ ആ അതെലെ ഉ അനിയമ്മ അവരൊക്കെ ഇൂടാ പഠിക്കുന്നത്
അനിയന് പഠിക്കലാ അവന് എനിക്ക് പത്ത് മാസ ആയിട്ടുള്ളൂ
അതെ ചെറി കുഞ്ഞ് കുട്ടിയാലേ അപ്പൊ ഇപ്പ അടുത്താണല്ലേ അം ഉമ്മാന്റെ പ്രസവൊക്കെ കഴിഞ്ഞത്
ആ
ഉം ഉം എന്തായാലും ഏ നല്ല നന്നായിട്ട് പഠിച്ചാൽ അവനവന് നന്ന് നന്നായിട്ട് പഠിക്കാ നോക്കാ പരമാവധി പഠിക്കാൻ നോക്കുക ഞാനിപ്പോ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യം അതാണ് അവരെ പഠിച്ചിട്ടേ എന്തെങ്കിലും കാര്യ ഉള്ളൂ എന്നുള്ളതാ ആദ്യം മനസ്സിലാക്കണം പിന്നെ എന്തെങ്കിലും ഏ ജോബിന് എന്തെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ പാർട്ട് ടൈം ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട്
ടൈം ഇല്ലല്ലോ
അതെ ആഹ് ആഹ് എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ജോബിന് പോയാല്ലേ ഒരു എക്സ്പീരിയൻസും ആവും ഞാൻ എന്നാ വിളിക്കാട്ടോ